ലോ
ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു എന്തായിരുന്നു
അയ്ശ ചോറായിരുന്നു ചോറും മീൻകറിയും ചോറും മീങ്കറിം പിന്നെ പയറുപ്പേരി ആഹ്
പയറുപ്പേരി ആഹ് ഇവിടേം ഫിഷ് കറി യേന്നെ ആയിരുന്നു
ആണ് അല്ലേ
ആനോ കെടക്കാറായോ
ആ കെടക്കാറായി കെടക്കാൻ വേണ്ടിട്ടി ഇങ്ങനെ റെഡി ആവുവായിരുന്നു
ആഹ് അപ്പഴാണെങ്കി ഇത്തെ ല്ലേ പരിപാടി അപ്പളാണല്ലേ ഇങ്ങനെ ഇത്തിരി നേരം ഫ്രീ ആവാ നമ്മള് ഈ ടൈമ് ആവുമ്പോഴ് ആഹ്
മോന് ഫുഡ് കഴിച്ചിട്ട് അവൻ ദാണ്ടേ അവിടെ- ഇപ്പൊ ഇച്ചിരി നേരാവായതേയുള്ളൂ ടി വി കണ്ടോണ്ടിരിക്കുണു കഴിച്ചിട്ട്
ആഹ് ആഹ് വല്യ മോനാ
അല്ല കൊൻ ചെറിയ മോനോ മൂന്നാം ക്ലാസ്സില് പഠിക്കുന്നു
ആഹ് ആഹ് അതെ അതെ
ആ പിള്ളേ കുട്ടികൾ മൂന്ന് മക്കളോ
ഉം മൂത്താള് നാലാം ക്ലാസ്സില് രണ്ടാമത്തെ ആള്ക്ക് - രണ്ടാം ക്ലാസ്സില് ഏറ്റവുംഇളയത് ഒന്നര വയസ്
ആന് അല്ലേ ഓ എനിക്ക് ഒരാളേ ഒള്ളു
ഒരാളെള്ളൂ അല്ലേ ആ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാ
ഇല്ല നാട്ടിലില്ല ഹസ്ബൻഡ് നാട്ടിലില്ല പൊറത്ത ഇപ്പൊ ഒരു വർഷം രണ്ടു വർഷം ആകാൻ പോകുന്നു
ഓഹ് ഉം സെപ്പറേറ്റ് ആണോ വീട് താമസിക്കുന്ന അല്ലെങ്കിൽ ഇൻലോസ് ഉണ്ടോ
ഉം സപ്പറേറ്റാ നമ്മള് നാല് മൂന്ന് പേര് മാത്രേ ഒള്ളെ
ആഹ് ഇപ്പൊ ഹസ്ബന്ഡ് പോയ - ഓന് ഇന്ന് ഇവിടെണ്ട്
രണ്ട്‌ പേര് ഉം ആ ഹസ്ബന്റിന്റെ വീട്ട- മറ്റേ കുടുംബവീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അപ്പൊ അവരൊക്കെ എപ്പഴും ഇപ്പൊ ഇതുവരെ അമ്മ ഉണ്ടായിരുന്നു അവിടെ അവര് അങ്ങോട്ട് പോയി അടുത്തട്ട് അടുത്ത തന്നെ
അമ്മ ഇണ്ടെങ്കിലും പേടിക്കാൻ ഇല്ലല്ലോ നമുക്ക് അപ്പൊ അല്ലെ എവിടെ ആ എന്തുണ്ടെങ്കിലും അപ്പ തന്നെ വിളിച്ചാല് ഓടിയെത്താന് ആളുണ്ട്
ഇവിടെ ഒണ്ടായിരുന്നു ഇപ്പ അങ്ങോട്ട് പോയത് എന്തേലും ആവിശ്യംയുണ്ടെങ്കിൽ പോയി - അത് അടുത്ത നമുക്ക് വിളിച്ചാൽ കേക്കാൻ പറ്റോ അത്ര ദൂരേ ഉള്ളോ ആഹ് ഇല്ല ഇല്ല പേടി ഒന്നു ഇല്ല
ന്ത ഇ
നമ്മളിപ്പോ ഒത്തിരി നാളു കൊണ്ടങ്ങനെ ആദ്യൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ- മോനൊക്കെ ഉണ്ടായൊണ്ട് ഏ
ഈ എന്തെങ്കിലും ചെയ്യണണ്ടോ വർക്ക് എന്തെങ്കിലും ചെയ്യണണ്ടോ
അക്ഷയ പോലുള്ള ഈ ജലസേവ കേന്ദ്രയല്ലേ അവിടെ ജോലി ചെയ്യുന്നത്
ആഹ് അവിടത്തെ വർക്കാണല്ലേ ആ മനസിലായി മനസിലായി ആഹ് നമ്മള് പോവാറുണ്ട് അതാകുമ്പോ കൊറച്ച് പേര് കൊറവായിരിക്കും അക്ഷയനേക്കാളും
ആഹ് ആന് ആന്
നേരെ അങ്ങോട്ടും പോകും
ഉം നട നമ്മള അടുത്ത തന്നെ ഉ ചിറ്റി യൊന്നും അല്ല എന്നാലൊരു കുറച്ച് ആ
അപ്പൊ അതെങ്ങനെയാ പഠിക്കണ്ടേ അത് എന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ
ആഹ് ആ ഇപ്പോ രണ്ടു വർഷം ആവുന്നു അവിടെ രണ്ട്പോയി തൊടങ അവിടെ പോയി തന്നെ പഠിച്ചതെല്ലാം തന്നെ കാര്യങ്ങളും ഉം എന്തങ്കിലുംചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഹോം മേറ്ററാ ചെറിയ ആള് കുഞ്ഞല്ലേ
അതെന്നെ
അതിനുള്ള ഒരു സ്പേസ് ഇല്ല നമുക്ക് പോയി വരാനുള്ള ഒരു ഗ്യാപ്പും അങ്ങനെയൊന്നുമല്ല
വീറെ എവിടെയാ സിറ്റിയിലൊക്കെയാ സിറ്റിയിലായിട്ടാണോ അതോ
ആഹ് സിറ്റിയിലന്നെയാ ഒരു ഗ്രാമപ്രദേശൊന്നും അല്ല
ആഹ്
ഉം കൊഴപ്പല്ലാട്ട് അങ്ങനെ പോണു ഏർ പിള്ളേരൊക്കെ ആയിട്ട് അവരെ പഠിപ്പിക്കാ ഹോം മേക്കർ ആയിട്ട് അങ്ങനെ അങ്ങനെ ചെറുതുണ്ടല്ലോ ഹസ്ബൻന്റ് കോൺട്രാക്ടർ ആണ്
ആഹ്
വീടെക്ക്
എല്ലാരും കഴിച്ചു കഴിച്ചിട്ട് ഉറങ്ങി അതോ പിള്ളേരൊക്ക സ്ക്കൂ പഠിക്ക എന്താ എടുക്കുവാ
ഇല്ലില്ലപിള്ളരണ്ടു പേരൊക്കെ കിടന്നുമൂത്ത ആള് രണ്ടു പേരും കെടന്നു ചെറിയ ആളുണ്ട് എന്റെ അടുത്ത് ആഹ് ഏളേത് രണ്ട് പെൺ പിള്ളേരാ മൂത്ത ആള് ആൺകുട്ടി അപ്പൊ മോനിക്ക് ഇന്നിപ്പോ റൊണാൾഡോന്റെ കളിുണ്ടല്ലോ പോർച്ചുഗലിന്റെ അത് കാണാനായിട്ട് വെയ്റ്റ്- ഇന്നാണ് അപ്പൊ അത് പന്ത്രണ്ടര ആവുമ്പോ വിളിക്കണംന്ന് പറഞ്ഞിരിക്കാ അപ്പ നേരത്തെകെടന്നുറങ്ങിന്ന് അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഫ്രീടൈം കിട്ടി ഇതല്ലെങ്കി ഇങ്ങനെ ഇങ്ങനെ കളിച്ചടുക്കുള്ളോ
പിള്ളേര് ഉണ്ടങ്ങി -
ആഹ് ഒന്ന് നടക് ല്ല അതന്നെ അപ്പൊ ഇനിപ്പോ കളിക്ക് കളി കാണാനായിട്ട് എഴുന്നേക്കും പന്ത്രണ്ടര ആവുമ്പോ പിന്നെ അത് കഴിഞ്ഞിട്ടേ പിന്നെ ഉറങ്ങുള്ളൂ അപ്പൊ ഹസ്ബന്റിന്റെ അടുത്ത് പറഞ്ഞു വെച്ചേക്കാ വിളിക്കണം വിളിക്കണംന്ന് പറിഞ്ഞിട്ട്
ഉം ഏഹ് ഇവിടെ ഒരാളിരുന്ന് ടി വി കാണുന്നുണ്ട് കഴിച്ചിട്ട് ഉടനെ ടി വി ഇത്ര നേരം കുറച്ച് എഴുത് ഹോംവർക്ക് ഒക്കെ ഉണ്ടാര്ന്ന് ചെയ്യായിരുന്നു
ഇ റൊണാൾഡോ നിങ്ങക്ക് ഇഷ്ടണോ കളി ഫുട്ബോൾ ഇഷ്ടണോ
ക ഇഷ്ട്ടോക്കെയ പക്ഷെ ഇവിടെ ഒറ്റക്ക് ഇന്ന് അങ്ങനെ കാണൊന്നില്ല അവിടെ അവരെ അച്ഛനെന്താ അവരുടെ അച്ഛന് എന്താ ചെയ്യുന്നേ ഒറ്റക്കൊന്നും ഇരിക്കത്തില്ല പിന്നെ അപ്പറത്ത് പിന്നെ അച്ഛനും ഏഹ് എന്തോ
ഇവിടെ ഒരീസം വെളുപ്പിന് നാലരക്കരുന്നു ഈ പോർച്ചുഗൽ ഫാനാണ് ഈ പോർച്ചുഗലിന്റെ കളി ഉണ്ടായിരുന്നത് അപ്പൊ വെളുപ്പിന് നാലരക്ക് എഴുന്നെ റ്റ്ന്ന് എഴുന്നേറ്റ് ഒറ്റക്ക് പോയിരുന്ന് ആൾ കണ്ട് അല്ലെങ്കി ഭയങ്കര പേടിയ ഒറ്റക്ക് ഒക്കെ ഇരിക്കൻ
പിന്നെ അതെനെ കാണാ ആഹ് ഉം എക്ക് അറിയത്തില്ല ഇപ്പൊ കൊച്ചല്ലേ
ഹും
പിന്നെ ആരെലും ഉണ്ടെങ്കി കാണുവേ ആരെലും ഉണ്ടെങ്കി ഇരുന്ന് കാണും
അങ്ങനെ ഇപ്പൊ ഹസ്ബൻഡും ഉണ്ടാർന്ന് മഴ ഇന്ന് പെയ്തിട്ടില്ല ഇന്ന് അതോണ്ട് ഫുള്ള് അലക്കലും ഒണക്കലും ഒക്കെ ആരുന്നു ബ്ലാങ്കെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ആഹ് ഇന്ന് അത്യാവശ്യം ന- ല്ല വെയിലാർന്നു എല്ലാം ഉണ-
ആഹ് ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു മഴ പിന്നെ ഇച്ചി വെയിൽ ഇന്നലെ ഒക്കെ നല്ല മഴയാരുന്നു ആഹ് ഇന്നലെ ഇവിടാ മഴയർന്ന്
പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അധികം മഴയും പെയ്തിട്ടില്ലല്ലേ.
ആഹ് ആഹ്
മൊത്തത്തില് മഴ കൊറവല്ലേ മറ്റത് നൽ ല്ല മഴ ഇനിയിപ്പോ വരോ അറിയില്ല. നല്ല മഴയുണ്ടവ്ണതാ ഈ ഒരു ജൂലൈ ഒക്കെ ആവുമ്പോഴേക്ക് ഞങ്ങളഞ്ചു പേരല്ല ഏഹ് ഇല്ലോസും കൂടിണ്ട് ഏഴു പേർണ്ട്
ആണല്ലേ
ഉം ഉം വല്ല്യ ഫാമിലിയ
തന്നെ
ഉം
അവടെ അപ്പർത്ത് ചേട്ടന്റെ വീട്ടില് ആരാ അവരണെങ്കി രണ്ട് മൂന്ന് രണ്ട് അനിയന്മാരുണ്ട് അവർക്ക് താഴെ അവർടെ മക്കളും അവരെ ഭാ ഭാര്യമാരും അച്ഛനും അമ്മയും എല്ലാരുണ്ട് ഞങ്ങളും അവിടെത്തന്നെയായിരുന്നു.
ആഹ് അപ്പ ഇങ്ങോട്ട് വരൂല്ലേ കളിക്കാനൊക്കെ
ആഹ് വരും വരും ഇപ്പൊ വൈ ഒരു കൊർച്ച് മുമ്പിട്ട് എല്ലാരും ഉണ്ടായിരുന്നു. ഇളയ പിള്ളാരൊക്കെ വെരും.
ആഹ്
ആഹ് പകലൊന്നും ആരും കാണത്തില്ല പകൽ എല്ലാരും ഞാനും കാണത്തില്ല എല്ലാരും ജോലിക്കൊക്കെ പോവും.
ആഹ് ജോലിക്കൊക്കെ പോവും അതെല്ലേ വൈകീട്ടാവുമ്പം വരും ആഹ് അപ്പ ഇങ്ങനെ ഒറ്റപ്പെടല് അങ്ങനെ ഫീലൊന്നും ഇണ്ടാവില്ല എല്ലാരും കൂടി ഉള്ളപ്പോ അതൊരു വൈബാണ് ആഹ് എല്ലാവരും കൂടെ ഉള്ളപ്പൊ
ഞാൻ പിന്നെ ഈ ടാസ്ക്കൊക്കെ എന്നും പോകും അപ്പുറത്തോട്ട് പോകും കുറച്ച് സമയം ഇരിക്കും അങ്ങന പിന്നെ ഇത് ചെയ്യണോന്ന് ണ്ടായൊണ്ടാ പിന്നെ
കൊറെ നാളായോ പോ
എന്തോ
ഏയ് കൊറെ നാളായോന്ന് ചോദിച്ചതാ ജോലിക്ക് പോയി തൊട്ങ്ങീട്ട്
ആഹ് കൊറേ നാള് ഇപ്പം രണ്ടു വർഷത്തോളായി
രണ്ട് വർഷം അപ്പൊ മോൻ ചെറുതായിരിക്കുമ്പയെ പോയല്ലേ ഒന്നില് ഒന്നാം ക്ലാസ്സിലൊക്കെ ആയപ്പോയേക്കും ആഹ് അപ്പം സുഖാണ് ആഹ്
ആനെ
പാവാണല്ലേ
ആഹ് കൊഴപ്പൊന്നുല്ല പാവ പിന്നെല്ലാരും എന്നെ മനുഷ്യന്മാരല്ലയോ
ആഹ് ആഹ് അല്ല അങ്ങനെയൊക്കെ നോക്കാനൊക്കെ ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ ആളുടെ ഒര്
ആഹ് അതുപോലെ അങ്ങനെ ആഹ് നോക്കും ഇപ്പഴും അവര് ആണ് അങ്ങനെ നമ്മള് ഞാൻ വൈകിട്ട് ആറ് മണി കഴിഞ്ഞിട്ടൊക്കെയ വരുന്നത് അപ്പൊ അവര് ആഹ് സ്കൂള് വിട്ട് വരുമ്പം ആഹ് എന്തേലും ചായയോ അങ്ങനെ എന്തേലും ഫുഡൊക്കെ കൊടുക്കുകയും പിന്നെന്തോ അത് കഴിഞ്ഞിട്ട് ട്യൂഷനൊക്കെ പോകാണ്ട് ആഹ് വിട്ടോ പിന്നെ അവനിപ്പോ ഒരു ശീലായി അവനത് തന്നെപ്പം ചെയ്യേം ചെയ്യും
ഇപ്പം ചെയ്യും നമ്മൾ ഉള്ളപ്പഴേ നമ്മളെ ഡിപ്പെെൻറ് ചെയ്യുള്ളൂ പിന്നെ ഇല്ലാ ണ്ടാവുമ്പം അവര് തന്നെ താനെ ചെയ്ത് ചെയ്ത് അതാ നല്ലത് കുറച്ചൂടെ അവരങ്ങനെ ഒറ്റക്ക് ചെയ്ത് പഠിക്കണം പിന്നെ ആഹ് ആഹ് പിന്നെ അടുത്തൊക്കെ അവരുള്ളത് കൊണ്ട് പേടിക്കാനൂല്ലല്ലോ
ഊം നമ്മള് സ്കൂളിന്ന് ഇപ്പ വരുമ്പഴേ ഒന്ന് കുളിച്ചൊരുങ്ങി ആഹ് അങ്ങനെ ആയി ആയി ഇപ്പതങ്ങ് ശീലവാ. ഉഹൂം. ഇവടെ അടുത്തൊര് വീട്ടില് ട്യൂഷൻ വിടുന്നുണ്ട്. എന്നാലേ പറ്റത്തൊള്ളൂ
അതെ അതെ നമ്മൾടെ അടുത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടൂലാ നമ്മക്ക് പറയാ പറയാ പറയാന്നേ ഉള്ളൂ വേറൊരു വഴീല്ല ഇവിടെയൂണ്ട് ഇങ്ങനെ തന്നെയാണ് പിടിച്ചിരുത്തി പഠിപ്പിക്കണം ഒരു രക്ഷയില്ല ഈ ടി വി കാണലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി.
ഉം ഹും
ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞ അപ്പം പോവും ടീ വി ണാൻ. പിന്നെ നമുക്ക് ചെറിയൊരാളും കൂടെ ഉള്ളതൊണ്ട് അയാളെയും കൂടി നോ ക്കണൊല്ലോ. അപ്പൊ നമ്മള് അയാളെ ശ്രദ്ധിക്കുമ്പഴേക്കും ആ ഗ്യാപ്പിൽ ഇവരങ്ങട് മുങ്ങും.
ഊം ഹും
രണ്ടാളും. കൊഴപ്പല്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. ഏഹ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ. ഈയൊരു പ്രായത്തില് സ്കൂള് ഇത്തിരി ലോങ്ങാണ് അപ്പൊ ഒരു ഏഴ് അമ്പതൊക്കെ ആവുമ്പോ ഇവടുന്ന് പോണം ആഹ്
ആഹ്
ഒമ്പത് മണിയാവുമ്പം സ്കൂളിലെത്തണം. മുക്കാ മണിക്കൂറൊക്കെ എടുക്കല്ണ്ടാവും. മുക്കാ മണിക്കൂറ് ഒരു മണിക്കൂർ അട്
ആണല്ലേ
അപ്പൊ രാവിലേ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആവണം എത്ര മണിക്കപ്പ ജോലിക്ക് കേറണം? പത്ത് മണിയാവൊ
ഒര് പത്തുമണി പത്തുമണി ഏഹ് പത്തുമണിയാവും ഞാനവടെ ചെല്ലുമ്പ ത്തിന് ആഹ്
ആഹ് അപ്പൊ നമ്മള് ജോലികളും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിയൂല്ലോ.
ആഹ് ആഹ്. ശെരിയെടാന്നാ ഞാൻ, ആഹ് ശരിയെന്നാ
ആഹ് ഓഹ്